ഹലോ
ഇങ്ങാണ്ട
എന്താ സുഖാണ്
മഴയൊണ്ടോ
മഴയിണ്ട്
ആഹ് ഊണൊക്കെ കഴിഞ്ഞോ
ഊണ് കഴിഞ്ഞൂ
ആഹ എന്താ ഇനി അടുത്ത പരിപാടി
അടുത്ത പരിപാടി എന്താ കുട്ടികളൊക്കെ പിന്നിപ്പ വരും കൊറച്ച് കഴിഞ്ഞ് ആ അതെ
ആഹ് പിന്നെ
ഇൻ കുട്ടികളൊക്കെ സ്കൂക്ക് പോയോ
ആന് പോയി വൈയിട്ട് വരും അവർക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം അവരെ കൊണ്ടരാൻ പോവാൻ
ആഹ് കൊന്റാൻ പോണോ
ആഹ് കൊണ്ടൊരാൻ പോണം
അപ്പ എന്ത് വണ്ടി ഇണ്ടോ
ഇല്ല ഇല്ല ഞമ്മള് പോയി കൊണ്ടുവരണം
എങ്ങനെ പോക്ക് ബസ്സിനോ അതോ ഓട്ടോ വിളിച്ചിട്ടോ
ഇല്ല നടന്ന് പോയി കൊണ്ടെരിക്കുവാ
ആഹ് അടുത്ത് തന്നെ ആയിരിക്കും ഇല്ലേ
ആഹ് ഇവിടെ അടുത്താ
ആഹ് അതോണ്ട് കൊഴപ്പില്ല
ആഹ് ഇല്ല എന്താ പണി കഴിഞ്ഞില്ലേ
ഏ
പണി കഴിഞ്ഞില്ലേ
പണി ഇനീം ഉണ്ട് ചെറുതായിട്ട് കൊറച്ചും കൂടിയൊക്കെ
ആഹ്
ചോറൊന്ന് ആ നെറ്റ്ല് കുഴപ്പോന്നും ഇല്ല
ആഹ് ഞാനിപ്പ രണ്ടുമൂന്ന് പേരേ വിളിച്ചിട്ട് അവര് പറഞ്ഞ് വിളി ക്കാന്ന് വിളിച്ചിട്ട് കോള് പോന്നില്ല എന്താന്നാ നെറ്റിന്റെ ആയിരിക്കും
ആഹ് എങ്ങട്ടു അങ്ങോട്ട് വിളിക്കയി
ആഹ് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അവര് എന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ലെന്ന് ഇന്ന് മഴയല്ലേ മഴയായോണ്ടായിരിക്കും ഇപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാ അന്നരവാ കിട്ടിയത്
അപ്പോ പിന്നെന്തൊക്കെ ഫുഡ് ഒക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു ഇനി വൈട്ടത്തേനൂടെ അവർക്ക് വെച്ചിട്ട് വേണം മക്കളെ കൊണ്ടുവരാൻ പോവാന്
ആഹ്
ഇപ്പം മഴയ കണ്ടവരും നേരത്തെ വീടും ന്തെച്ച കഴിഞ്ഞ അങ്ങോട്ട് പോകാന്ന്ർത്താ
ആഹ് അവിടൊക്കെ എങ്ങനെയാണ് കാലാവസ്ഥൊക്കെ
ഭയങ്കര മഴയാന്നേ രാവിലെ തൊടങ്ങിയ മഴയാ രാത്രി തൊടങ്ങിയ മഴയ ഇതുവരെ മഴയാ ഇന്നും ങ്ങ ഇതാവാ തുണി പോലും നനക്കാൻ പറ്റത്തില്ല
ആഹ്
പിന്നെ
പിന്നെന്താ എന്താ സ്പെഷ്യലൊക്കെ?
സ്പെഷ്യൽ ഒന്നുന്നു ഇലാരുന്നു മീനും ആ തോരനും ആഹ് മോരു കടലക്കറിയും മാത്രം ഒള്ളായിരുന്നുള്ളൂ വിഷദായിട്ട് അ വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇച്ചിരി കപ്പ കഴിച്ചാര്ന്നു
ആഹ് കപ്പ കഴിച്ചാൽ തന്നെ വേറൊന്നും വേണ്ടല്ലോ
അതെ ഒത്തിരി അത് വേഗത്തില്ലാരന്നെ അത് ഈ വെള്ളം ഈ മഴ പിടിച്ചങ്ങ അത് പറിക്കേണ്ടെ ഇത് കഴിഞ്ഞതാ പക്ഷെ അത് വെന്തില്ലായിരുന്നു പിന്നെ കുക്കറിനകത്ത് ഇട്ട് ണ്ടടി കഴിഞ്ഞപ്പോ ത് വെന്തു
ആഹ് കുക്കറ്ല് ഇട്ടാലൊക്കെ വേവും പക്ഷെ നല്ല വേവണാണെങ്കിൽ തോനൊന്നും ഇടാനും പറ്റൂല
ആരും വെട്ട ഈ കപ്പ പറിക്കത്തില്ല ഇപ്പൊ മഴയപ്പോ ഒട്ടും പറിക്കത്തില്ല അതങ്ങ് വളഞ്ഞു പോയി
ആഹ് അതെ
പോരാത്തതിന് കുക്കറിനകത്തി ഇട്ട് അടിക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അങ്ങനെ കണ്ട നമ്മള് നോക്കിയതാ വേകുമോ ഇല്ലയോ നോക്കിയപ്പോ നല്ലായിട്ട് വെന്ത് കേട്ടോ
ആഹ്
നല്ല അപ്പായായിരുന്നു
എനിക്കിഷ്ട
കപ്പയും ചക്കയും നല്ലതാ
ആഹ്
ഇച്ചിരി നല്ല മീനൂടെ വേണം ന്നാലേ അത് കഴിക്കനൊരു ഇത് വരത്തുള്ളൂ എന്നാ കഴിക്കാൻ കൊള്ളത്തില്ല
ആഹ്
ചക്കയൊക്കെ ഉണ്ടോ അവടെ
ഇവിടെ വിട്ടീല്ല് ല്ല ഞങ്ങൾ അടുത്തുനിന്ന് ഒക്കെ ഇങ്ങനെ കിട്ടും ഇഷ്ടാണ് മ മക്കൾക്കൊക്കെ ഇഷ്ടാണ്
ആക്ക ഷ് ആകെ ഷ് വാർത്ത കൊടക്കണേൽ അവർ കഴിച്ചോളും ഉപ്പേരി ആണേൽ കാങ്കിൽ അവര് കഴിക്കും
ആഹ് അത്
അല്ല നാലുമണിക് ചെയ്യ്ഡ് കൂടെ ഒക്കെ കൊറിക്കും
ആഹ്
പിന്നെ
ഇവിടുന്ന് ഞങ്ങൾ എടുത്ത വീട്ടന്നൊക്കെ അങ്ങനെ തരലുണ്ട് ചക്ക തരും മാങ്ങ തരും പഴം തരും
ആ അതെ എല്ലാ കാല ഇതും തീർന്ന അതെ ഇപ്പൊ ഒരു സമയത്ത് ഇതൊക്കെ കിട്ടണ്ട് തിന്നാന്
ഹ ഹ ഹ
ഹ ഹ മഴ സമയത്തായ എല്ലാം വേണ്ട പക്ഷെ മഴ സമയത്ത്എല്ലാം അതിറെ മുമ്പ് തീരും ഇന്നൊന്നും ഇല്ല
അതെ
പ്പയ്നോടം തീ
ആഹ്
എല്ലാ സാനങ്ങളും കഴിഞ്ഞ്
പിന്നേ എന്തൊക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും
ഹ് ഓൺലൈന്ക്ക് ഒത്തിരി വർക്ക് ചെയ്തതാ ഇനി ഓൺലൈന്ക്കൂടില്ല അങ്ങോട്ട് കാശ് കൊടുക്കണം വർക്ന് നമ്മള് ചെയ്യണങ്കി അഹ് ഞാന്റെ ആവശ്യം നമ്മക്ക് ഇല്ല ന ഹസ്ബന്റ് എന്നോട് അഴക്കാ ഒരു പണിയിം ഇല്ല അതിന്റെ മോൾള് ഇരിക്കുന്നവരെ കാശ് വാങ്ങിച്ചോണ്ട് പോവാന്നും വന്നോണ്ട് നിന്നെയൊക്കെ കളിപ്പിച്ച് കള വന്നോണ്ട്
ഉം നിങ്ങളെന്തേലും ജോയ് ജോലി ചെയ്യ്ണ് ണ്ടോ
ഞാൻ ബ്യൂട്ടീഷനായിരുന്നു പക്ഷെ മക്കളെ നോക്കാനാരും ഇല്ലാത്തോണ്ട് ഇപ്പം എങ്ങും പോവുന്നില്ല
ഏഹ് ആഹ് കുട്ട്യാളൊക്കെ എത്ര എയിലാ പഠിക്ക്ണത്
മോള് ഏഴിലും മോന് അഞ്ചിലോ അന്നേരം മോളെ ഇട്ടിട്ടെങ്ങും പോകാനൊക്കത്തില്ലല്ലോ പെങ്കോച്ചല്ലേ അങ്ങനേ പിന്നെ എങ്ങോട്ട് ഇട്ടി ട്ട് അതുഅല്ല ചേട്ടനൊക്കെ മൂന്നാമ്പിള്ളേരാ ഇപ്പൾത്ത കാലത്ത് സഹോദരങ്ങളാന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് അതെ
അവക്ക് ഇട്ടിട്ട് പോകാനൊക്കത്തില്ല അതങ്ങൊണ്ട് പിന്നെ അങ്ങ് ജോലി വേണ്ടന്നങ് വെച്ചു എന്താ ജോലി ഉണ്ടായിരുന്നു ഞാൻ പി ആഹ് ഇതായാ ആയോണ്ടാ പോവാഞ്ഞെ
ആഹ് അതെ
ബ്യൂട്ടീഷനൊക്കെ നല്ല കാശാ നമ്മള് പെരക്കകത്ത് കേറിയിരിക്കും
ഉം
എന്തേലും ജോലി ഉണ്ടോ
ഇല്ലേ ഞാന് പോവ്റ്റൊന്നുല്ല ഞാന് ടൈലറ് കൊറ് ച്ച് ദിവസം പോയീ അങ്ങനെ
കൂടുതലൊന്നും പഠിച്ചി ട്ടില്ല അവനാന്റെതൊക്കെ ചെയ്യും വർക്കയ്യും കുട്ട്യാൾതൊക്കെ ആഹ് മിഷീന് ഇണ്ട്
ആഹ് മക്കളൊക്കെ എത്രല്ലാ
മക്കള് ഒരാള് വല്ല്യ മോന് ഒമ്പതാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ മോന് ആ നാലാം ക്ലാസ്സിലാണ് ചെറിയ പെൺകുട്ട്യാണ് ഓന് ഓള് രണ്ടാം ക്ലാസ്സിലാണ് ഇപ്പോഓളെ മാത്രേള്ളൂ ഇപ്പഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത്ട്ട് മറ്റോരൊക്കെ പിന്നെ മലയാളത്തിലാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ തോന്നി ഇംഗ്ലീഷിലെ ചേർത്താ മതിയെന്ന് പിന്നെ അറിയില്ലാന്ന്ണ്ടങ്കി പിന്നെ മലയാളത്ത്ക്ക് ആക്കിയാതീന്നു നോക്കും ചെയ്തില
ആഹ്
ഫസ്റ്റ്ന്നേ ഇംഗ്ലീഷിലാഉമ്പോ അങ്ങനെട് പോ പഅങ്ങനെട് പോവു
ആഹ് വെ പ്രൈവറ്റ് സ്കൂൾളാണോ
ആഹ് അതെ
ആഹ് അവട ഭയങ്കര ഫീസു
അല്ലേ പ്രവേ പ്രൈവറ്റ് അല്ല
ഗവർമെന്റ് സ്കൂള്കള്
ആഹ് അതെ അവടെ ഫീസ് ഒന്നു ഏഹ് ഇവടെ എൽ കെ ജി യു കെ ജി ആണെങ്കിലും ഫീസൊന്നുല്ല്യ ഇരുന്നൂറ്റി അൻപത് രൂപള്ളൂ
ഞങ്ങക്കില്ല കേട്ടോ ഞങ്ങക്കിവിടെ പിള്ളാര് പഠിക്കണടത്ത് എൽ കെ ജി, യു കെ ജി എല്ലാം ഉണ്ട് ഞങ്ങക്ക് ഫ്രീയാ
ആഹ്
ഞങ്ങൾക്കില്ല അത് പ്രായം കുറഞ്ഞ പ്രായമായ . പിള്ളേരാണെങ്കിൽ മൂന്നര. നാലര വയസ്സുള്ളവർക്ക് പിന്നെ അവർക്ക് പിന്നെ പൈസ കൊടുക്കണം. ആഹ് പിള്ളേരെ ഇരുത്തുവാണേല് അവർക്ക് പ്രായം ആയില്ലല്ലോ.
ആഹ്
അങ്ങനെയുള്ള പിള്ളേരെ ഇരുത്തുവാണെങ്കിൽ നമ്മടെ ഒക്കെ പൈസ കൊടുക്കേണ്ട വരും, അല്ലാത്തവർക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഹാഫ്. ഫ്രീയാ
ആഹ് ആഹ്
ഭക്ഷണോം എല്ലാം അവിടെ കിട്ടുവല്ലൊ
ആഹ്
അന്നേരം പിന്നെ പിള്ളേർക്കൊക്കെ അതും അവിടുത്തെ എല്ലാ മതി.
ആഹ്
പിള്ളാരെ വീട്ടീന്നാണോ കൊണ്ടു വന്നേ
ആഹ്
ആഹ്
അത് ബസ് ഉണ്ടേ.
ആഹ് ആഹ്
ബസ്സില് കൊണ്ടോവും കൊണ്ട് പോയിയാക്കുവൊന്നും വേണ്ട
ആഹ് അതാ നല്ലത് അല്ലേ പിന്നെ ഒരാള് മഴയത്ത്. ഒരാൾ കൊണ്ട്വരാൻ പോണം പിള്ളാർക്കും ഒരു ബുദ്ധിമുട്ട് ത്താൽ നനഞ്ഞു ഏഹ് നനഞ്ഞു കയറി വരികയും ചെയ്യും. ഇന്നങ്ങ് മഴ തന്നെ മഴയാ
അതെ
അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട്.
ആഹ് അതെ പിന്നേ കുട്ടികളൊക്കെ പഠിക്കുവേം ചെയ്യൂലേ
ആഹ് അവർ തന്നെ പഠിക്കും അവർക്ക് മൊബൈല് കൊടുക്കാത്ത താമസേ ഉള്ളൂ മൊബൈലിൽ കൂടെ പഠിച്ചോളും
ആഹ്
രണ്ടു പേർക്കും മൊബൈൽ നാല് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മള് എടുക്കരുതെന്നേ ഉള്ളൂ. അവർക്കത് വേണം അവർക്കെന്നും പഠിക്കാന്നേ ഹോം വർക്കൊക്കെ ചെയ്യാനും പഠിക്കാനും ഒക്കെ. ഒക്കെ അവർക്ക് ആഹ് മൊബൈൽ വേണം.
ആഹ് ആഹ് ആഹ്
ഒരു ഏഴ്
അല്ല മൊബൈൽ കൊടു കൊടുത്താലും അവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൊബൈൽ കൊടുത്താലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ കൊടുത്തെന്ന് വെച്ചിട്ട് കൊഴ ഞമ്മള് കണ്ണ് അമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോത്തേന് കുട്ടികൾ വേറെ ഇതാവും ചെയ്യും
അതെ ഇവിടങ്ങനല്ല ഇവിടെ ഞമ്മള് ആ നാല് മണിക്ക് അഞ്ച് മണി ആവുമ്പഴത്തേന് വന്ന് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴുമണി എട്ട് മണി വരെ ഫോണിലങ്ങ് ഇരുന്നോളും.
ആഹ്
കൂടിരിക്കുന്നുണ്ട് നമ്മള് ഫോൺ കൊടുത്തിട്ട് എങ്ങോട്ടും പോത്തില്ല
ആഹ്
എന്താ കാണിക്കുന്നെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ. ടീ ടീച്ചർമാർ തന്നെ പറയുന്നുണ്ട് ഞമ്മള് കൂടിരിക്കണം എപ്പളും കൂടിരുന്നാലേ കാര്യം നടക്കത്തൊള്ളെന്ന്
അത് ശരി തന്നെയാണ് ഞമ്മള് കുട്ടികളെ ഒപ്പം ഇരുന്നാൽ തന്നെയുള്ള കുട്ടികൾക്കൊക്കെ കുറേയൊക്കെ മനസ്സിലാവും.
അതെ എന്തുണ്ടായലും എന്റെടക്കാല വന്ന് പറയെം ചെയ്യും അഠിക്കണങ്ക എന്റെടക്ക വരും അല്ലാ എടുക്കത്തില്ല അല്ല അടി പപ്പാട നടി കിട്ടുന്നറിയാം ഉം അല്ലെ എപ്പളും എന്തോ കാര്യ തന്നെ എല്ലാരെയും വിളിക്കണ്ടേ കാര്യല്ലല്ലോ
ആഹ്
അങ്ങനൊന്നും കൊടുക്കത്തില്ലോ
ആഹ്
പിന്നെ കറണ്ട്ക്കെ ഉണ്ടോ മഴയത് കൊണ്ട് കറണ്ട് പോന്നുംല്ല
ആ അതെ
അലോ
പിന്നെ ഞാന്നാ വിളിക്ക
ആ ഓക്കെ ശരി